ഒ
ആ ചോ ആ കേക്കാം കേക്കാ.
ആഹ്.
ചോർക്ണത് ചോറ് കഴിച്ചില്ല.
ഇത്രയും ടൈമായിട്ടോ?
ഞാാനങ്ങനെ എടക്ക് അങ്ങനെ താമസിച്ചെ കഴിക്കൊള്ളു. ഇന്ന് ഏറ്റപിജി താമസിച്ച്.
തന്നെ ടൈമിന് ഭക്ഷണം കഴിക്കൂലല്ലേ.
ഇന്നലെ ഇവിടെ ഏ ചക്ക ഇട്ടു.
ആഹ് ചക്ക കൂട്ടാ വെ
ആ അല്ല ചക്ക ഇടുംല്ല ചക്ക സ്വന്തക്കാരട്‌ ത്ത്ന്ന് ചക്ക കിട്ടി മൂന്ന് ചക്ക ഇട്ടൊണ്ട് വന്നേ അന്നേര പൊരിക്കാന്ന് പറഞ്ഞുങ്ങനെ മൂന്നും വെട്ടി പൊരിച്ചു
ഓ മൂന്ന് വട്ടി പോരിച്ച്
അന്നേരം അഹ് മൂന്നും പൊരിച്ചു നാത്തുമാരെ വിളിച്ചു ച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ വന്ന് എല്ലാരും കൂടെ ഒരു അരങ്ങായിരുന്നു
ആഹ്
ആ അന്നേരം എല്ലാരും കൂടെ വന്നിരുത് വെട്ടിപ്പടുങ്ങി അപ്പം ഏയ് വല്യൊരു ഗ്യാസഎടുപ്പ് എങ്ങനെ അടുപ്പായിട്ടുള്ളതേ വലിയ തോർണം അതിലേക്ക അങ്ങോടെ മുറ്റത്ത് വെച്ച അതിലേക്ക അങ്ങോടെ പൊരിച്ചു
തന്നെ അപ്പൊ എല്ലാം രസം ഉണ്ടായി എല്ലാരും
ആഹ് നല്ല രസമായിരുന്നു എല്ലാരും കൂടെ ന്നിട്ട് അങ്ങനെ പൊരിക്കലും കട്ടൻ ചായ വെച്ച് കട്ടൻ ചായ വെച്ച് കുടിയും സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്തോ
ഏഹ്
സിനിമയിലൊക്കെ കാണണ പോലെ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി
ആഹ് അത് രസ
ആഹ്
നാത്തുമാരൊക്കെ എടുത്തു തന്നെയാണോ
ആഹ് അടുത്ത തന്നെയാ
ആഹ്
ആ അന്നേരം എല്ലാരും കൂടെ വന്ന
ആഹ് ആഹ് ഇന്ന് വീട്ടിൽ നിക്കേക്കൂ അപ്പൊ കൂ പോ ഏയ് പോയി പൊയിച്ചിട്ടില്ല കൂട്ടാൻ വെച്ചില്ല വേയ് പൊരിച്ച് കാണ്ട് കട്ടൻ ചായയും കൂട്ടി കുടിച്ചതേ
ആഹ് കട്ടൻ ചായ കൊണ്ട് കുടിച്ച് ഓരോരുത്തർക്കും ഓരോ പങ്ക് കൊടുത്തും വിട്ടു വന്നിട്ട് ആഹ് മൂന്ന് സെക്കൻഡ് അപ്പൊ നന്നായിട്ട് ഉണ്ടായിരുന്നു നല്ല ഉള്ള യിരുന്നു ച ചില ചക്ക പൊരിച്ചു കഴിയുമ്പോഴത്തേക്കും ഒട്ടും ഇല്ല
തന്നെ
ആഹ് ഇത് നന്നായിട്ടുണ്ടായിരുന്നു
ആ ഇങ്ങള് എങ്ങനെ പൊരിക്കല് പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടട്ട് അച്ചയ്ക്ക ഇട അച്ചയ്ക്ക് പൊരിക്ക
ആഹ് ആഹ് പച്ചക്ക് പൊരിക്കും ചുമ്മാ കട്ടി കുറച്ചരിയും
ആഹ് ഇട് ഞങ്ങള് ഇവിടെ മഞ്ഞ പൊടി കുറഞ്ഞൊരു മഞ്ഞൾപ്പൊടിയും കുറച്ചൊ ഒരു ഉപ്പൊക്കെ ഇട്ടക്കാണ്ട്ന്ന് കൊഴച്ചിട്ട് അതാണ് പൊരിച്ചതാ
അങ്ങനെയണ പൊരിക്കുന്ന മഞ്ഞപ്പൊടി മഞ്ഞ ആഹ് മഞ്ഞപ്പൊടി പണ്ടൊക്കെ ഇടുവായിരുന്നു ഇപ്പ മഞ്ഞപ്പൊടി ഇടൂല എണ്ണ തിള നന്നായിട്ട് തിളച്ച വരുമ്പോ എണ്ണയിലേക്കെ അങ് വാരിടും അരിഞ് വെച്ചേക്കണുന്നത്
അപ്പൊ ഒരു ഉപ്പൂന്റെ ചോയ ഉണ്ടാവില്ലല്ലോ
ഉപ്പ് അല്ല അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഒരു അവിടെ കിടന്നൊന്നും മ ഇതായി കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിക്കൊടും പക്കല്ലില്ല ഒറ്റവിധം ഒരു പകുതി മുക്കാൽ വേവായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പ ഒരു കിലില്ലാന്നായിയി കഴുമ്പഴേ കിലില്ലാന്നാവില്ല അതിന് മുമ്പേ ഉപ്പി ഇങ്ങനെ തൂളിക്കും എണക്ക ഉപ്പ് ഇങ്ങനെ വെള്ളത്തില് ആക്കി വെച്ചേക്കുക.
ആഹ
എന്നിട്ട് ഒരു രണ്ട് ഒരു തവി ഇങ്ങനെ. ഇങ്ങനെ ഇട്ട് കൊടുക്കും ഒരു ഒന്ന അന്നര തവി ഇങ്ങനെ ഉപ്പി ഇങ്ങെ എണ്ണയിലേക്ക് ഇങ്ങനെ ഒഴിക്കും.
ഉം ഏ ഞങ്ങൾ അങ്ങനെല്ല ആ് ഞങ്ങ അങ്ങനെയല്ല ഞങ്ങള് ആ ഇങ്ങനെ വെച്ചിട്ട് കുഴച്ച് വെക്ലല ഇന്നട് അഇന്ന് ഇങ്ങനെ കൊറച്ച ചീച്ച അങ്ങനെ നട്ട് പൊരിക്കലാ.
അതെ അപ്പൊ ചക്ക മയങ്ങി പോകൂല്ലേ ഉപ്പിട്ട് കഴിയുമ്പോ.
ഇല്ല നല്ല തീല് നക്കുവല്ലോ ഓ നല്ല മൊരിഞ് നിക്കും.
ഞങ്ങള് അങ്ങനെ അത് കഴിഞ്ഞപ്പോ ആ എണ് ഉപ്പ് ഒഴിച്ചച്ച് കഴിയുമ്പോഴത്തേക്കും. ഒരുരിച്ചിരി കഴിയ്പഴേക്കും ചക്ക നല്ല കിലുകിലാ നായി കഴിയുമ്പോഴത്തേക്കും വാ വാങ്ങി. അരിപ്പ പാത്രത്തിലേക് വ ഇതെടുക്കും
കൊറച്ചി ദിവസത്തിന് കടി ഉണ്ടാവല്ലോ അല്ലെ വൈകുന്നേരത്തെ ചായക്ക്. മൂന്ന്
എവട്ടൊ കൊറച്ച് ദിവസംന്നുംല്ല രണ്ടു ദിവസം കൊണ്ടിട്ട് തീർക്കു നിങ്ങള്.
ഏ നിങ്ങളടെ വീട്ടിലുള്ള ചക്കയ
ആഹ വീട്ടിൽ വീട്ടിലുള്ള അല്ല ചേട്ടത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടോന്നേ വീട്ട. ഇുണ്ട് ഇവിടെ ഉണ്ട് അത് മറ്റേ ബഡ്പ്ളവാ
ആഹ്
എന്നിട്ട് പിന്നെ വൈകുന്നേരം ഞങ്ങളൊ ഒരു കഞ്ഞി വെച്ചു.
ആഹ്
യാത്രക്ക് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ അരിയും. ചെറുപയറും ഉലു ഉഴുന്നും കൂടെ അല്ല ഉഴുന്നല്ല ഉലുവയും കൂടെ. കഴുകി അടുപ്പത്തിലേക്ക് ഇടും അടുപ്പത്തിലല്ല കുക്കറില് വെക്കവാ.
ആഹ്
ആ് ഉപ്പ് ഇട്ട്
ആഹ്
എന്നന്നിട്ട് രണ്ടടിടരിക്കുമ്പോൾ നന്നായിട്ട് വേകും. ഇതിനകത്ത്ന്ന ആഹ് വൊത്തുള്ളി വെക്കോട്ടെ വെളുത്തുള്ളി ഇടുവേ.
ആഹ്
വെളുത്തുള്ളിയും കൂടി ഇട്ടടുമ്പോ അടച്ച് എന്നന നന്ന വേവായി കഴിയുമ്പോഴത്തേക്കും ആർ തേങ്ങയും വൊ ഉള്ളിയും. വെളുത്തുള്ളിയും ജീരക ചെറിയ ജീരകവും കൂടെ അരച്ചു ചേർക്കും അതിനകത്ത്.
ആഹ്
അരച്ചു ചേർത്തിട്ട് പിന്നെ താളിക്കും.
ആഹ് ആ
ആ് താ താളിക്കുമ്പോ എണ്ണ കടുകി ഇടൂല ചെറിയുള്ളിയും. കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച് അ ഊറ്റും.
ആഹ്
അപ്പൊ നല്ല കഞ്ഞി ആായിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയതിന്.
തന്നെ ഞങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കിക്കില്ല. നിങ്ങൾ പറഞ്ഞഞ് കേക്കാ എന്നല്ലാതെ.
ആഹ്
നമ്മളവിടെ അങ്ങനത്തെ പശ അങ്ങനത്തെന്നുമല്ല.
ആ അല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടാ. ങ്ങങ്ങള് ചുമ്മാ ഈ നടുവേദനക്കെ ഉലുവൊക്കെ നടുവേദനക്ക് നല്ലതാണല്ലൊ
ആഹ് ഉലുവ നല്ലതാ
ആഹ് അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഒരുപാ അന്ന്ട്ട് മൊട്ടയും പൊരിച്ചു
ആഹ് എല്ലാരുമ്പാടാവുമ്പൊ രസാ
ആഹ് അപ്പൊ എടയ്ക്ക് ഞങ്ങളിപ്പോ അങ്ങനെ രണ്ട് മൂന്ന് റാശ്യായി ഞങ്ങളങ്ങനെ കഞ്ഞി വെക്ക്ണു ഇപ്പീ കർക്കിടകത്തിലൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഉലവാക്കഞ്ഞിയൊക്കെ നല്ലതാണല്ലോ
ആഹ് അങ്ങനെ വെക്കും ല്ലെ
ആഹ് അപ്പം ഞങ്ങളങ്ങനെ വെച്ച്ട്ട് ഏ മൊട്ടയും പൊരിച്ച് അങ്ങനെ കഞ്ഞി ഇങ്ങനെ പാത്രത്തി ബൗളിലിങ്ങനെ എട്ത്തിട്ട് ആ എല ഏ മൊട്ട പൊരിച്ചിട്ട് ഇവടെ വാഴ വ രാത്രി തെ ഇവടെ വാഴണ്ടായിര്ന്നു ആ വാഴ വാഴലേ വെട്ടി എല്ലാർക്കും എലേല് മൊട്ടയും പൊരിച്ചും കൊടുത്തു ബൗള്ല് ഹ് സ്പൂണിലെ ചോറും കഞ്ഞിയും
ആഹ് എല്ലാരുമ്പാടാവുമ്പൊ രെസാ
രസുവാ ആഹ് അതെന്നെ
ആഹ് ആഹ്
എട എടയ്ക്കൊക്കെ ഞങ്ങളങ്ങനെ ഇങ്ങനെ എല്ലാരേം വിളിച്ച്ങ്ങനെ കൂടും
ആഹ് അത് നല്ലതാ ഇവിടിം ഞങ്ങള് വെക്കേഷൻലൊക്കെണ്ടാവും വെക്കേഷൻല് ഓ നാത്തൂമ്മാരൊക്കെ നിക്കാൻ വെരുമ്പോ അങ്ങനെ ഓരോ എല്ലാരുമ്പാടെ ഓരോ പെരേല് ഓരോ ദിവസ്സായിട്ട് ഇങ്ങനങ്ങട്ട് കയ്യും
അതെല്ലേ
അവടെ ആഹ് എന്നപ്പ അന്ന് പൂളീം പിന്നെ പല വകക്കെ കൊണ്ടന്ന്ട്ട് എർച്ചിന്റെ ഒക്കെപ്പാടെ വെക്കും പിന്നെ ചക്ക കൂ ചക്കയും എർച്ചിട്ട് വെക്കും അങ്ങനൊക്കെണ്ട് ആ ആ വെക്കേഷന്റെ ടൈമില്
ആഹ് അതൊരു രസാണല്ലോ ഇപ്പൊന്ന് പർഞ്ഞാ കുടുംബ ബന്ധം ഇല്ലല്ലോ
ആഹ് ഇപ്പല്ല അപ്പതൊക്കെ രസാണ് കുട്ട്യാക്ക് കുട്ട്യാക്കും രസാണ് കു ആഹ്
കുട്ട്യാക്കും രസ പിന്നെ നമ്മളീ ചെയ്യ്ണ കണ്ടാണല്ലോ അതുങ്ങളും വളരുള്ളു
ആഹ് ഓൽക്കും അത് നല്ലതാണ്
ആഹ്
ച്ചാല് ഓൽക്കോല ഭാവീക്ക് ഇങ്ങനെക്കെണ്ടല്ലോന്ന്ള്ളരിത്ണ് വേ മറ്റേ ഓല് ആഹ് ഓലാ ടിവിം കണ്ട് കുത്ത്ർക്കല്ലേ
അതെന്നെ ടിവിം കണ്ട് ഫോണും ഞെക്കിക്കൊണ്ട് ഈ ഇരിപ്പാൺല്ലോ
ആഹ് അപ്പൊ ഇങ്ങനൊക്കെ കാണിച്ചൊട്ത്താല് ഓൽക്കൊരുത്ണ്ടാവും ടൂറൊക്കെ പോവൽണ്ടോ ഇങ്ങള്
ടൂർ ആ ടൂർ പോകുമ്പഴേ ഇതൊര് പോലെ തന്നെ എല്ലാരും കൂടിയാ പോക്ക്
ആഹ് എല്ലാരിമ്പാടെ വിളിച്ചിട്ട്ലേ അങ്ങനെ ഞങ്ങളും പോവല്
അതെലെ അതോണ്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു ഫാമിലി മീറ്റപ്പും വെച്ചു
അതെന്നെ ഇങ്ങള് എവടെ പോയിപ്പോ ലാസ്റ്റ് ടൈമില് ടൂറ്
ലാസ്റ്റ് ഈ ഇത് ഇത് പോനെ മൂന്നാറ് ഈ പ്രാശ്യം മൂന്നാറ് പോയി
തന്നെ ആഹ് മൂന്നാറ് കാണാന് ന് ന് കാണാന് വല്ലാ ഇല്ലല്ലോ
കാണാൻ പാർക്കൊക്കെ ഉണ്ടല്ലോ പിന്നെ നല്ലൊരു പൂവിന്റെ അങ്ങനെ ഇപ്പൊ പുതിയ പാർക്കുകളൊക്കെ വന്നിട്ടുണ്ട്
ആ ഇത് അന്നെ കുറിഞ്ഞി ഉണ്ടോ ഇ പ്പടെ കുറിഞ്ഞിപ്പൂവ്
ഇപ്പ കുറിഞ്ഞില്ല കുറിഞ്ഞില്ല കുറിഞ്ഞി യൊരു ഡിസം ഡിസംബർ സമയത്തെ ങ്ങാണ്ടല്ലേ പൂ ക്കണത്
ആണോ
ഉം നിറച്ചും ഇങ്ങനെ പൂത്തിങ്ങനെ നീക്കുവല്ലോ
ഞാൻ കണ്ടില്ല മൂന്നാറ് മക്കളൊ കേ പോയിനീ ഓൽ സ്കൂളന്നൊക്കെയിട്ട് ഇങ്ങനെ പോയിനീ എനിക്ക് പോവാൻ കഴിഞ്ഞില്ല അന്ന് ഉം ഉമ്മച്ചി യൊക്കെ ഇൻ്റെ മ്മമ്മ മച്ചിക്കെ പോയിനു അപ്പൊമ്മച്ചി എന്നോട് പറ പോരൂ ന്നൊക്കെ പറഞ്ഞാ അന്ന് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ടു ഞാൻ പോയില്ല
ആ ആ ആ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ മൂന്നാറ് അവിടുന്ന്
ഏ ഹലോ ഹലോ കേൾക്കണില്ലേ ഹലോ ഹലോ ആ കേക്കണില്ലേ
ആ ഇപ്പൊ കേക്കാം ഇപ്പൊ കേക്കാം
ആ പിന്നെ ഡാമൊക്കെ ക്കെ കണ്ടോ ഇടുക്കിടാമൊക്കെ
ഇടുക്കി ഡാമ ഒത്തിരിയായി പോയിട്ട് ഇടുക്കി ഡാമില്.
തന്നെ മൂന്നാറ് പോയപ്പോ കണ്ടില്ല?
ശരിയ.
ഹലോ. ഹലോ. ഹലോ ഇങ്ങള് കേക്കണില്ല?
ഇപ്പൊ പോയിട്ട് ഒത്തിരിയായി എന്നാലും പോയി കണ്ടിട്ടൊക്കെയുണ്ട്.
കാണാണ്ടോ ആ രസല്ലെ അവിടെ കാണാന്.
ഓ എന്നാ രസ ഇടുക്കി ഡാം. ഉം ഇടുക്കി ഡാമും കുളമാവ് ഡാമ്. പിന്നെ അവിടെ പോയി കണ്ടാ ഇടുക്കി ഡാം ഇടുക്കി ഉണ്ടാക്കിയ ആ ഒരു ആ കുറവനും കുറത്തിയും ആ ഒരു ഇവിടെക്കെ പോയി കാണണം അതാണ് ഏറ്റവും
ആഹ് കാണണംല്ലേ അങ്ങനെ വിചാരിച്ച്ണ്ട്. ഏഹ് എന്നെങ്കിലും ഒക്കെ ആയിട്ട് ജീവിതത്തില് കാണാൻ പോണം എന്നുള്ളരു സ്ഥലം ഇടു മൂന്നാറാ ഇടുക്കി.
ഇടുക്കി പിന്നെ കുളമ നമ്മൾ അവിടെ പോകുമ്പോണ്ടല്ലോ അറിയാവുന്ന അതെല്ലേ.
പറയാവു.
ആ നമ്മള് ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അറിയാവുന്ന ഒരാള് നമ്മൾ കൂട്ട എങ്കിലെ നമുക്ക് ആ ഒരു സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇടുക്കിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് നമുക്ക് പഠി പഠിക്കാൻ തന്നെയുണ്ട് ഇതിന്റെ ഉണ്ടാക്കിയ പ്രാരംഭം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ. കൊ കൊല്ലുമ്പനും കുറവനും കൊറത്തിയും കൊല്ലും വേണം വേണം ആ അത് തന്നെ. ഇപ്പൊ ഇവരുടെ പൂർവികന്മാര് തൊട്ടുള്ള ആ ഒരിത്. ഇപ്പോഴും അവിടെ ആളുകളൊക്കെ ഉണ്ടോ അതിന്റെ ആ ഇങ്ങനെ വിളക്ക് വെച്ചൊക്കെ അവരുടെ ഇടക്കിടെ ഇങ്ങനെ പ്രാർത്ഥനയും ആ ഒരു ആ
ഞാൻ വിളിക്കാട്ടോ അവിടെ നിക്കേ ഹലോ ഞാൻ വിളിക്കാം.
ആഹ് ശരി.